ഹലോ ഹലോ
ആഹ് കേൾക്കൂല്ലേ.
തിരക്കിലായിരുന്നോ?
ഏഹ് തെരക്കൊന്നില്ല.
ആണോ. കു കുഞ്ഞ് കരയുന്നുണ്ടല്ലോ. കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരുന്നേ ആയിരുന്നോ?
ഇല്ലാ ഓള് നീച്ചിട്ട് കുറേ നേരമായി. ഫാൻ പോ
ആഹ് ആണോ? ആഹ് ആഹ്. ആഹ് പിന്നെന്താ? ആഹ് മഴയുണ്ടടാ നല്ല മഴയുണ്ട്.
ഏഹ് ഇവടെ
ഇപ്പ ഇപ്പ നൽ ആണോ ഇപ്പ നല്ലതുപോലെ മഴ പെയ്തോണ്ടിരിക്കാ.
ഏഹ് രണ്ടൊരു ദിവസം ആയിട്ട് മഴന്നെ ഇല്ല.
ആഹ് ആണല്ലയോ.
ആഹ് ചൂടുണ്ട്.
ഉണ്ടല്ലയോ. ആഹ് അന്നാ. ആഹ് ഉം ഉം.
ഫുഡ് കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇരുന്നതാ.
കിടക്കാലോന്നും ഇലേ ഉച്ചക്ക്
ആഹ് എന്തായിരുന്ന്?
ഉച്ചയ്ക്ക് കിടക്കലോന്നില്ലേ ചോയ്
ഉച്ചയ്ക്ക് കിടക്കലായിട്ട് ഒന്നും ഇല്ല. രാത്രിയിൽ ഉറങ്ങത്തില്ല. അതുകൊണ്ട് പിന്നെ ഉച്ചക്ക് കിടക്കാറില്ല ഉം പിന്നെ എന്തണ്ട് വിശേഷം ഇന്നെന്തൊക്കെയായിരുന്നു കറി കറിക്ക് എന്തോണ്ടായിരുന്നു
എന്തുല്ല ഉണക്കമീനും പപ്പടക്കറിയാ
ആയിര്ന്നോ ആഹ് ആഹ് മോളും നല്ല ഇവടെ ഇവടെ മോര് കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓമയ്ക്ക തോരൻ
ഉം ന്ന് എല്ലാരുംണ്ടാവൂലേ
ആഹ് ഉണ്ട് ഉണ്ട് എനിക്ക് ഒരു കുഞ്ഞുണ്ട് പ്പം ആൾക്ക് മീൻ കറിയൊക്കെ വേണം കഴിക്കാന്
ഏഹ്
മീൻകറിയൊന്നും ഇല്ലെങ്കി ആള് കഴിക്കത്തില്ല
എഹ്
മീന്റെ ഒരു ചെറിയൊരു കഷ്ണം അത് ചെറിയ ചാള പോലുള്ള മീൻകറിയൊന്നും അല്ല ഇച്ചി നല്ലൊരു കഷ്ണം വേണം ആള്ക്ക് കഴിക്കാന് ല്ലെങ്കി ആള് ഫുള്ള് ഒന്നും കഴിക്കത്തില്ല
ആഹ് ആഹ്
അങ്ങനെന്ന ആളുടെ കാര്യം ഉം അതുകൊണ്ട് മീൻ വാങ്ങിക്കും മീൻ വാങ്ങിക്കും ഇവിടെ അടുത്ത് മാർക്കറ്റ്ണ്ട് അവടെ പോയിട്ട് മീൻ വാങ്ങിക്കും ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരും അപ്പൊ രണ്ടു ദിവസത്തേക്ക് എടു ല ഇപ്പൊ മഴ കാരണം വെളിയിലോട്ടങ്ങും പോവാനൊന്നും പറ്റത്തില്ല ഇനി കു കുട്ടിടെ സ്കൂളൊക്കെ തുറക്കാറായി
യ് കുറച്ചൂടെള്ളൂല്ലേ
ആന്നന്നെ ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി ഉള്ളു സ്കൂള് തുറക്കാന്
ജൂൺ നാലിന് എന്തോ അല്ലേ
ആഹ് ജൂൺ നാലിനന്നെ സ്കൂളോറക്കുന്നെ അപ്പൊ അതിന്റേതായ സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങ ഈ മഴകാര് ണം വെളിയിലോട്ടൊന്നും പോവാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളാ മഴ കാരണം പിന്നെ വീട്ടിലോട്ടൊക്കെ പോവാറൊക്കെണ്ടോ
ഇല്ല പോയിട്ട് കൊറച്ചായിക്ക്‌ണ്
ആണോ ആഹ് അതല്ലെയോ അവടെ വെള്ളത്തി ഇപ്പം വെള്ളത്തിന്റെ പ്രശ്നൊക്കെണ്ടോ
ഇൻക്ക് ഒന്നരാടെ ഈ വെള്ളം കിട്ടും
ആന്നെല്ലോ ആഹ് നില്ല് ആഹ് ആഹ് ഉം
കുഞ്ഞു നല്ല കരച്ചിലാണല്ലോ
ഓളെ
ആഹ് ആഹ് പിന്നെ വേറെ എന്തോണ്ട്
നല്ലതന്നെ
നല്ലെ ആഹ്
ട്രിപ്പൊക്കെ പോയോ വെക്കേഷൻല്
ട്രിപ്പ് ആഹ് വെക്കേഷൻ ട്രിപ്പക്കെ പോയി ഇന്നലെ ഇന്നലെയാണെങ്കില് മഴയില്ലായിരുന്നല്ലോ ഇന്നലെ കൊച്ചിനേം കൊണ്ടൊന്ന് പൊറത്ത് പോയി ഒരു സിനിമക്ക് ത്ത്പോയി ഒരു സിനിമയൊക്കെ കാണിച്ചു ദൃശ്യം ആഹ് അഹ് മോഹൻലാലിന്റെ സിനിമ അത് കണ്ടായിരുന്നു പോയി കണ്ടു നല്ല സിനിമയാർന്നു.
ആഹ്
ആ പഴയ ഇതിന്റെ വണ്ണ് റ്റു ഒന്നും രണ്ട് കഴിഞ്ഞിട്ട് മൂന്നാമത്തെന്റെ
ദൃശ്യം ത്രീയാ
ആഹ് ആഹ് തന്നെ ദൃശ്യം ത്രീ. കൊഴപ്പൊന്നും ഇല്ലാര്ന്ന് നല്ല മൂവിയാരുന്നു.
ഏഹ്.
കണ്ടു കൊച്ചിനെ എല്ലാർക്കും ഇ ആഹ്. ആണല്യോ ഒന്ന് പോ ഒന്ന് പോണം എടക്ക് കുഞ്ഞിനേ കൊണ്ടൊക്കെ പാടല്ലേ പോകാന്?
അതാണ് വായക്കും പോയില്ല്യ ആ പേരും പർഞ്.
ആന്നില്ലയോ. കുഞ്ഞ് നല്ല കിലിക്കിയാണല്ലോ എടക്കൂടെക്കെ എന്തൊക്കെയോ പറയ്ന്നു. ഉം ഉം
ദോ
പിൻ കുഞ്ഞിന് പാലൊക്കെ കൊട്ത്തോ?
ആഹ് കൊട്ത്തിന് ഒറങ്ങി നീച്ച് ക്കാ
ഓഹ് ഓഹ് ആണല്ലയോ ആഹ് ആഹ് ആഹ് ആള് രാത്രില് ഒറങ്ങിക്കോവോ?
എവ്ടെ
ഒറങ്ങത്തില്ല്യല്ലയോ ആഹ് ആഹ് ആഹ് ആഹ്.
ഓ ഓൾക്കെത്രായി?
ഓൾ ഇച്ചിര് വല്ല്യ കുഞ്ഞാ പഠിക്കാൻ പോവുന്നൊണ്ട്.
ആഹ്
ക്ലാസിന് പോന്നൊണ്ട് അപ്പം ഇവ്ടെ അട്ത്ത് ഒര് സ്കൂള കുട്ടിയെ ചേർത്തിട്ടൊള്ളെ അപ്പം ആഹ് അപ്പൊ അതിനൊള്ള സാധനങ്ങളൊക്കെ ഞാൻ പർഞ്ഞി ല്ലയോ മഴ കാരണം അതിനൊള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഇനിയിപ്പം പോണം സ്കൂളൊക്കെ തൊറക്കാൻ അഞ്ചാറ് ദിവസം കൂടെയേ ഒള്ളൂ.
ആഹ്
അങ്ങ അങ്ങനൊക്കെയിരിക്ക്‌വാ ഉം. അവ്ടെ കൃഷിയൊക്കെ ഇണ്ടോ?
എവ്ടെ?
ആഹ് കൃഷിയൊക്കെണ്ടോ? കൃഷിയൊക്കെ ചെയ്യാറൊണ്ടോ?
ഇല്ല്യ ല്ലേ ഇല്ല്യ.
ഇല്ലല്ല്യോ ആഹ് ഇവ്ടെ കൃഷിയൊക്കെയുണ്ട് ഇവ്ടെ ആന്നില്ലയോ ആഹ് ഒന്നും നട്ടാകിളിക്കത്തില്ലലേ?
ഉം മലന്റെ ഏരിയെ
ആന്നില്ല്യോ ഇവ്ടെയാണെങ്കില് ഞങ്ങള് എല്ലാം എല്ലാം നടും. എല്ലാം നട് ട്ട് ഇങ്ങനെ ഒര് പാവല് അങ്ങനൊക്കെ നട്ട് പിന്നെ വെ വീട്ടിലും ഉണ്ടാവോ? വെഷാംശം ഇല്ലാത്തെ ഫുഡൊക്കെ നമക്ക് കഴിക്കാലോ അപ്പം പൊർത്തട്ട് പോയി വാങ്ങലില്ല. ഇവ്ടെ വീട്ടില് തന്നെ വെക്കും എല്ലാം ഉണ്ട് പയറ് പിന്നെ വാ വാഴ കൂമ്പില്ലേ കൂമ്പ്. വാഴ വാഴേല് കിട്ട്ന്നേ അതൊക്കെ വെച്ചിട്ട് പയറും കൂടെയെക്കെയിട്ട് തോരം വെക്കും.
ആഹ്
അങ്ങനെക്കെചെയ്യും ഉം അത്കൊണ്ട് അമ്മക്ക് ഇല്ലില്ല്യ അതുകൊണ്ട് മഴയായാലും നമ്മക്ക് വീട്ടിന്ന് നല്ല ഇത് വെച്
ഫുഡ് കിട്ടും ആഹ് ഉം
പോയി വാങ്ങിയെന്നും വേണ്ട
ആഹ് ആഹ്
അപ്പം കൊച്ച് കൊച്ചിനായാലും ചോറ് കൊടുക്കാനായാലും നല്ല പച്ചക്കറി വെച്ചിട്ട് ചോറ് കൊടുക്കും പിന്നെ ഓമക്കയുണ്ട് പപ്പായ വേവിച്ചിട്ട് തോരൻ വെക്കും പയറും കൂടി ഇട്ടിട്ട് തോരനൊക്കെ വെക്കും അപ്പൊ അതൊക്കെ കൊച്ച് കഴിച്ചോളും
ആഹ് സെയ്ഡായ്
ഉം
നെറ്റ് കഴിഞ്ഞു
ആന്നല്യയോ? ആഹ് ചെലട്ത്ത് ചെലയെടത്ത് അങ്ങനെയൊന്നുവില്ല ചെലയട്ത്തൊക്കെ നെ നല്ലോണ്ണം നട്ട് കഴിഞ്ഞാല് കിളിക്കേം ചെയ്യും ചെല പ്രദേശങ്ങളില് ഈ നല്ല മണ്ണുണ്ടല്ലോ നല്ല മ ണ്ണൊക്കെ ഉണ്ടല്ലോ അപ്പം ആ പ്രദേശങ്ങളിലൊക്കെ നല്ലതുപോലെ എല്ലാം കിളിച്ചോളും മഴ പെയ്ത് കഴിഞ്ഞാലും എന്ന് വെച്ചാ അയിന് നല്ല വെള്ളവാ നമ്മള് എടയ്ക്ക് എന്തെങ്കിലും ചാണാപ്പൊടി അങ്ങനുള്ളെ എന്തെങ്കിലൊക്കെ ഇട്ട് കൊടുത്താ മതി അത് റെഡിയായിക്കോളും ഉം ആന്നാന്ന് മഴയുണ്ടെങ്കി മഴേ ഈ മഴ ടൈമിലൊക്കെയാ നമ്മള് നടേണ്ടത് ഈ ചൂട ക്കെ ആയി കഴിഞ്ഞാ അതൊക്കെ കരിഞ് പോകത്തേ ഒള്ളൂ മഴയാവുമ്പോ അത് നമുക്ക് നല്ലതുപോലെ നടിയൊക്കെ ചെയ്യും ന്നടാം വെള്ളത്തിനെ ക്കെ എല്ല ഇതിന് മറ്റേ മണ്ണിനൊക്കെ നല്ല മയം വരുവല്ലോ? അപ്പം അത് അപ്പം നമുക്ക് ഈ പയറൊക്കെ ഇല്ലേ? പയറിന്റെ അരി ഈ കൃഷിഭവനെക്കയില്ലേ? നമ്മടെ ആഹ് അത് തന്നെ അത് തന്നെ പഞ്ചായത് ത്തില് അവിടെയെക്കെ ഏഹ് ഇങ്ങനെ
ഇതില് കാണാം ആദ്യം വരുന്നോൽക്ക് കിട്ടും ഇങ്ങനെ ആഹ്
ന്നാന്ന് അപ്പം ഇവടെ അറിയി അറിയിക്കും ആൾക്കാരിങ്ങനെ അറിയിക്കുമ്പം നമ്മള് പോയി ഇങ്ങനെ ഓരോ ആ ആവം ഇതൊക്കെ വാങ്ങിക്കും പോയി വാങ്ങിക്കും എന്നിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ട് നടും അങ്ങനെ ഓരോരോ നമ്മള് ഈ ചെടികളക്കെ ചെടികളക്കെ ഈ റോഡി കൂടെ ഒക്കെ ചെടികളക് ക്കെ പോവത്തില്ലേ? ആഹ് ആഹ് അന്നേരം വാങ്ങിക്കും ഓരോ ചെടികളൊക്കെ വാങ്ങിയ്ക്കേക്ക ചെയ്യും അപ്പ ചെടികളും ഉണ്ട് ആഹ് ഒണ്ട് ഒണ്ട് റംബൂട്ടാൻ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ടുകളും ഉണ്ട് ഇവടെ നല്ല പ്രദേശവാ നല്ലെ നല്ല പ്രദേ ശാ നമ്മള് എന്ത് നട്ടാലും കിളിക്കും
പക്ഷെ ഇബടെ അങ്ങനെല്ല്യ നേരെ തിരിച്ച വെട്ട് വെട്ട്പാറ് വെട്ടല്ലാണ് ഫുള്ള്
ആഹ് അപ്പൊ അവിടൊന്നും കിളിയ്ക്ക ആഹ് അവിടൊന്നും കിളിയ്ക്കാനുള്ള ചാൻസ് വളരെ കൊറവാ ഇവിടെ ക്കെ ആന്നെങ്കി കൊഴപ്പവില്ല കിളിത്തോളും എന്ത്‌ നട്ടാലും കിളിച്ചോണ്ട് അതുകൊണ്ട് നമുക്ക് വെളില് നല്ല വെളിന്ന് വാങ്ങി നമുക്ക് കഴി ക്കണ്ട ആവശ്യല്ല നമ്മുടെ വീട്ടില് വെച്ച് കഴിക്കാം ഒരു കാർഡ് കറിവെക്കാൻ എന്തെങ്കിലും ഇല്ലെന്നും പറഞ്ഞോണ്ട് നമ്മള് ബുദ്ധിമുട്ട് ട്ടണ്ട ആഹ് നമ്മള് ഇച്ചിരി മര് ആണാണ് നമ്മളിച്ചിരി മെലക്കെട്ടാലും നമ്മുക്ക് സാധനം കൈയ്യി കിട്ടും നല്ല പ്രദേശം ആയതുകൊണ്ട് നമ്മള് എന്ത് നട്ടാലും കിളിക്കും
ഇവിടെ അങ്ങനെല്ല ആഹ് മുരിങ്ങേണ്ട് ആഹ് ഇണ്ട് പക്ഷെ കിട്ടൂല മുകൾല
ആഹ് ഓഹ് അതെ അതെ അപ്പം അവട് ഇവിടുന്ന് മുരിങ്ങക്കേം പിച്ചും വന്നിട്ട് അവിയലിനാത്തൊക്കെ ഇടുന്നല്ലേ ഗയ്സ് സാമ്പാറിനകത്തൊക്കെ മുരിങ്ങക്കെ ഇടിയൊക്കെ ചെയ്യുന്നത് അതൊക്കെണ്ട് അതൊക്കെ നല്ലത നമ്മള് കഴിച്ചാലും മുരിങ്ങൊക്കെ കഴിച്ചാലും നല്ല നല്ലയാ പിള്ളാരൊക്കെ പിള്ളേരുതത് കഴിക്കുന്നതും നല്ലയാ.
ആഹ് നല്ല ഇതള്ളല്ലേ
ആഹ് ന്നാന്ന് ഇന്നാ ശരി ഇന്നാ വേറെ ഒന്നും ഇല്ലല്ലോ ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കെ
ആഹ് ശരി ശരി